കേക്കണ്ടാ കട്ടാക്കണ്ടേ കേക്കണ്ട് കേക്ക്ണ്ട് കേക്കണ്ട് ഹലോ കട്ടാക്കണ്ടാന്ന് യാ പറഞ്ഞോളി
ആ ഭക്ഷണ കഴിച്ചോയ്ക്ക
ആ ഭക്ഷണം ഒക്കഴിച്ച്
ഉം ഉച്ചക്കോ ആ ഉണ്ട
ഇങ്ങനൊക്കെ ചേലെപ്പം ഒറങ്ങു ചിലപ്പൊറങ് ഉറങ്ങിയല്ല ഇച്ചൊക്കെ ഓർക്ക് വരൂല്ല അതുകൊണ്ടാണ ഒറങ്ങാത്തത്
ആ ശരി ഇവിടെ പ്പൊറങ്ങില്ല ആദ്യക്കേ പിന്നേച്ചക്കൊർങ്ങലില്ല്യ
ആ ആ പിന്നെന്തൊക്കെണ്ട് ഏ ഏഴച്ച് ആ എന്തോ പറയാന്ന്ല്ലോങ്ങളോട് വേറെന്താ ഭക്ഷണം കഴിച്ചുങ്ങളെന്നും ഒർങ്ങ്ണ്ട്
ആ ചെല ദിവസൊക്കെറ ഇ ഇപ്പൊ ഉറങ്ങലില്ല ആദ്യക്ക ഞാ നല്ല ഉറങ്ങു ഇപ്പ പിന്നെ ഒറക്കൊന്നും വരുന്നില്ല ഉം ഇന്നിപ്പോ കടന്നിട്ട് ക്ക പോയി വെണ്ണിന്റെ പാസ്പോർട്ട് പുതുക്കാൻ
ഇള് പറയുമ്പല്ലേ സൗണ്ട് കൊറവുണ്ട് ഒർകൊറച്ച് ഒർക്ക പറയോ
അക്ഷയെ പോയി പാസ്പോർട്ടൊക്കൊന്ന് പുതുക്കാൻ കൊടുത്ത്
ആഹ പ്പൊ കേക്കണ്ട് ട്ടാ ഇങ്ങനെ പറഞ്ഞോളി നല്ലാം കേൾക്കണ്ട് ഉം ഉം
ഒക്കെ കഴിഞ്ഞ്പ്പോ ഭക്ഷണം കഴിച്ച് നിസ്കാരം കയ്ഞ്ഞ് കെടന്നതാ ഉം
ഏ അക്ഷയേന്ന് പെട്ടെന്ന് ഉം കയ്ച്ചിലായോ
ഇല്ലല്ല്യ കൊറ നേരം നിന്ന് അങ്ങനെ ഒക്കെ കൊടുക്കാൻ വേണ്ടീട്ടേ പാസ്പോർട്ട് പുതുക്കാനാണ് ഡേറ്റ് കഴിഞ്ഞ്ക്ണ് നാളെ മുതല് ചാർജ് കൂടാന്നല്ലേറിഞ്ഞേ
ആ തന്നെ ഇപ്പൊ മുപ്പത്തഞ്ച്ങ്ങക്ക്
വെള്ള വെള്ള വെള്ള
ഇപ്പൊ മുപ്പത്തഞ്ച് വയസിന്റെ താഴെള്ള പെണ്ണുങ്ങൾക്ക് ആയിരം രൂപ കിട്ട്ണ്ടെന്ന് റഞ്ഞല്ലോ അത്പ്പോ കിട്ട്ണ്ല്ല്യല്ലോ ആ ഇൻക്കൊക്കെ കിട്ടീനി ക്ഷെ ഇപ്പം കിട്ട പ്പൊ വരലില്ല്യ അതെന്താണ് സംഭവംന്ന് അറിയോങ്ങക്ക് ആ ഇല്ലടാ ഇല്ല കിട്ടിട്ടില്ല അത് എന്താ സംഭവം അറിയോങ്ങക്ക്
എന്തെ ഇല്ലില്ല്യ
ആഹ്
ആ, വേര് കഴിക്കാരം, ഓരോ ടൈമി, ലിങ്ങനെ, പെന്റിങ്, ആയി, കിടക്ക എന്ത ഉപയോഗ ആ ആ, ചെൽപ്പ, അതെകറ
ഉം
എനിക്കില്ല എന്റെ നീലകാർണ്ടായിരുന്നോ ആഹ് എന്റെ നീലക്കാരുടെന്ന ആദ്യം ഇപ്പ വെള്ളക്കാാരടെ ആണ ആ ആ, ചെറുത സ്കൂള്, പോയി, വയോള്, ഇവിടുണ്ട്, വല്ലിയോൾക്ക് ലീവാ ആഹ ആയിക്കോട്ടെ വലിയൊളക്ക് ലീവാണ് അവള ഇണ്ട്ന്ന് പറയാ ഉം
ദൂരം പറയണേ നെ
ആ ആഹ് എന്താ അറിയില യെ
എവിടെയും പോറത്തേക്കൊക്കെ പോരുണ്ടോ അങ്ങളെ ആ അങ്ങനപുറത്ത്
ഉം ഞായാഴ് ദിവം ഓൺലൈൻ ക്ലാസ്സ്‌ ഒക്കെ എടുക്കാനൊക്കെ പോകും
എന്ന എവിടക്കാ പോവാ അവന എങ്ങനെ
കൂടുതലും കടപ്പുറത്തക്ക് അങ്ങനെ ബീച്ചുക്കൊക്കെ കഴിഞ്ഞ ആഴ് അതിന് വേലത്താഴ്ച്ച ബീച്ചു പോയി പൊന്നാനി വീച്ചു പോയി
ആ ഇവിടെ മൂന്നാർക്കൊക്കെ പോയി നിങ്ങള് മൂന്നാർക്കൊക്കെ
മൂന്നാർക്ക് പോയിട്ടില്ല ഊട്ടി പോയി
പോട്ടില്ല ഞങ്ങ നാളെ പോയി ഞാനും ഹസ്ബൻറും അതിന്റെ ചങ്ങായിയും ഏർ പെണ്ണുങ്ങളൊക്കെ
ആ
ആ അര് പോയി രസമായിട്ടുണ്ട് വല്ല്യ കൊഴപ്പൊന്നു മില്ല പക്ഷെ
അവിടക്ക പ്രകൃതികള ആസ്വദിക്കാനുള്ളതോന്നുന്നുണ്ട്
ആഹ അപ്പ മുന്തിരി തോട്ടുണ്ട് അത നല്ല രസുണ്ട് കാണാന് മുന്തിരീന്റെ ആ് അതല്ല രസുണ്ട് ഇപ്പൊ സീസണ ആയ സമയത്ത് ഞങ്ങള്ൾ പോയത് മുന്തിരിന്റെ ഒവിടുന്ന് പറിച്ച ഒക്കെ കുറച്ചൊക്കെ തിന്ന്ന്ന്
ആഹഊട്ടി ക്ക് നിറച്ച് പൂക്കള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അല്ലെ
ആഹ മൂന്നാറ് സ്ഥലത്ത് ഞങ്ങൾ മൂന്നാറ് നിന്നിട്ടില്ല ഞങ്ങ അവിടുന്ന് പൂ പാറ എന്ന സ്ഥലത്ത് ക്കാണ് പോകുന്നുക്ക ചെയ്തക്കണേ
ആഹ്
മൂന്നാറ്, രസൊക്കെണ്ട്, സ്ഥലം, വളരെ, ഒരു, ട്രക്കിങ്ങിന്റെ, തൊക്കെ ണ്ടാവൂല വണ്ടി ഒരു ബസ്സിലാാണ് ഒരു കൊണ്ട്
ഒരു ചായ ചപ്പും ഇതൊക്കല്ലേ ഉ ഉള്ളൊക്കെ കാണാ വേണ്ടിട്ട് ആ ഉള്ള അവിടെ കാണാ വേണ്ടിട്ട്
കേക്കണില്ല നിങ്ങൾ പറഞ്ഞിട്ട് മുട്ട് വരണ് അങ്ങനെ അടുത്ത് പിടിച്ചോക്കണ ഫോണ് ഹലോ എങ്ങനെ നമ്മള് ആഹ് പറയ് ആഹ് ആ ഹ് ഹലോ
നമ്മളെ വണ്ടിള്ള പ്രവേശം ഇില്ലല്ലേന്ന് പറയാ
ആഹ് ആഹ് ആഹ് പിന്നെെന്താ വേറെന്തൊക്കെ ഏ അല്ല ഞാൻ പറയാ അങ്ങനെ എന്താണ്
ഹലോ
ആഹ് പറ അപ്പൊ ഞാൻ പറയാ അല്ല കേക്കുണ്ട് കേക്കുണ്ട് കേക്കുണ്ട് അറിഞ്ഞോളി നിങ്ങക്ക് റേഞ്ച് ഇല്ലാവുന്നുണ്ട്ല്ലേ? ആഹ ഞാൻ പറയാ വിനോദ സഞ്ചാരത്തിന്റെ അതെ? ട്രക്കിങ്ങിന്റെ അവിടെ കല്ല രസംണ്ട് കാണാനാന്. ട്രക്കിങ്ങിന്റെ ഹലോ
ഹലോ?